ഹലോ
ഹലോ ഹലോ കേക്കു ഓടി കേക്കുന്നോ നിനക്ക് ആടീ ഇപ്പ കേക്കാ
ആ പിന്നെ എന്ത്ണ്ട് വിശേഷം സുഖമാന്നോ
ആ സുഖായിട്ടിരിയ്ക്കുന്നു നിനക്കോ?
സുഖമാടീ പിന്നെ ഇപ്പം ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട് ട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം അല്ലേ
ആ അതാ ഫോണ് ള്ളോണ്ട് ഇപ്പം അങ്ങോട്ട് ഇങ്ങണ്ട് പണ്ട് നമ്മള ടൈമില് നമുക്ക് പേരൻറ്സിന്റെ ഫോൺ അല്ലായിരുന്നോ
യൂസ് ചെയ്യുന്നത് നമ്മള് പേരൻസിന്റെ ഫോൺ അല്ലായിരുന്നോ
അതാ അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായ്ന്നല്ലോ
ഉം പറ്റത്തതും ഇല്ല അവരങ്ങനെ തരത്തതും ഇല്ലല്ലോ നമ്മക്ക്
ആ അത അവര് അങ്ങനെ നമുക്ക് അങ്ങനെ ഫോണിന്റെ യൂസ് ഒന്നും പാടില്ല ന്ന് മുന്നറിയിപ്പ് ചെയ്തു വെച്ചേക്കുവാ
ആ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇപ്പഴല്ലേ പിള്ളേർക്ക് ഫോൺ എല്ലാവർക്കും എത്ര വല്യതാവണ്ട് കൊച്ചു പിള്ളേർക്കന്നെ സ്വന്തായിട്ട് ഫോണ് ണ്ട്
കുഞ്ഞുങ്ങൾക്ക് തന്നെ ഫുഡ് കൊടുക്കണങ്കിൽ ഫോൺ വേണം ഫോണ് കാണാതെ അവർ കൊടു വാ തുറക്കത്തില്ല ഒരു ഉരുള എറങ്ങണമെങ്കിൽ ഫോൺല് എന്തെങ്കിലും വീഡിയോ കാർട്ടൂൺസ് എന്തെങ്കിലും കാണിച്ചാലേ അവര് ഫുഡ് പോലും കഴിക്കത്തൊള്ളൂ
ആഹ് അതാ കൊച്ചു പിള്ളേര് ടാബ് ഫോണ് അവർക്ക് അതൊന്നും ഇല്ലാതെ ഒരു ലൈഫേ ഇല്ല അല്ല അവരെ അല്ല നമ്മക്കാണെങ്കിലും ഫോൺ ഒള്ളകൊ എന്ന് വെച്ചാ നമ്മളും ഫോൺ നല്ല യൂസ്സല്ലേ എപ്പഴും
അതാ ഈ മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങക്ക് വരെ ഇപ്പ സ്വന്തായിട്ട് ടാബുണ്ട് പിന്നെ അവരെ പറഞ്ഞ് കാര്യവില്ല അവരെ കാണുന്ന എന്തുവാ മാതാപിതാക്കള് ഫോൺ എപ്പഴും ഫോണിന്റെ യൂസ്സല്ലേ ഏത് സമയം റീൽസ് കാണും അല്ലെങ്കി എന്തെങ്കിലും യൂട്യൂബില് വീഡിയോ അങ്ങനെ ഏതെങ്കിലും തരത്തില് നമ്മള് ഫോണില് ബിസി ആയിരിക്കും
അതാ നമ് അതനുസരിച്ച് അത് കണ്ടാ പിള്ളേരും പഠിക്കുന്നത് അപ്പൊ അവർക്കും അത് വേണവല്ലോ
അതാ അത് കാണുമ്പഴ്ത്തേക്ക് അവർക്ക് എപ്പഴും അത് യൂസ് ചെയ്യാനും അതെ അതെ ആദ്യം അവർക്കൊരു കൗതുകവായിരിക്കും അത് എന്തുവാന്ന് അറിയാൻ വേണ്ടീട്ട് നമ്മള് യൂസ് ചെയ്യുമ്പഴ്ത്തേക്ക് വന്ന് എത്തി നോക്കും പിന്നെ പിന്നെ ആവുമ്പഴ് ത്തേക്ക് അവർക്കത് മനസ്സിലാവും അതിനകത്ത്നിന്ന് പ എന്തിനോ എന്റർടൈയിൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒണ്ട് എന്നുള്ളത് അത് മനസ്സിലാവും പിന്നെ നമ്മളും കുഞ്ഞുങ്ങള് കുരുത്തക്കേട് കാണിക്കാതിരിക്കാനും മണ്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കാർട്ടൂണ് എന്തെങ്കിലു ഈ ഇട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മള് നിക്ക്
ആഹ് അതാ നമ്മക്ക് എന്തേങ്കിലൊക്കെ ചെയ്യാ ആഹ് ചെയ്യാൻ വേണ്ടീട്ടും പുള്ളാർക്ക് അത് കൊടുത്ത് അത് കൈയില് കൊടുത്തിട്ടങ്ങ് പോവുവല്ലോ അവര് നിർബദ്ധിച്ചാ കൂടുതല് നിർബന്ധം നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പഴ് ത്തേക്ക് നിർബന്ധം കാണിക്കാതിരിക്കാണെ കൊടുത്തിട്ട് പോകുവല്ലോ
ആഹ് അതാണ് ഇപ്പ എന്തെങ്കിലൊക്കെ ജോലി നമ്മള് അടുക്കളേൽ തന്നെ എന്തെങ്കിലൊക്ക ജോലി ചെയ്യാണെങ്കി അമ്മമാരെ കൈയ്യ്ന്നൊരു കാര്യാണ് കുഞ്ഞുങ്ങള് അടങ്ങിയിരിക്കാൻ വേണ്ടീട്ട് അവൾക്ക് ഫോണ് പത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഫോണും കൈ കൊടുത്തിട്ടായിരിക്കും പോയി ജോലികളൊക്കെ ചെയ്യുന്നെ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കഴി പ്പിക്കുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഉപാധിന്ന് പറയുന്നത് ഫോൺ കൊടുക്കാന്നുള്ളതാണ്
ആന്നു അതാ പണ്ടൊക്കെ പിള്ളാര് പൊറത്തൊക്കെ കൊണ്ടുപോയാ ഓരോന്ന് കാണിച്ചൊക്കെ ഫുഡ് കൊടുക്കുന്നത് ഇപ്പ അങ്ങനെയല്ലൽ ഇപ്പ ഫോണില് കാണിച്ചാ ഫുഡ് കൊടുക്കുന്നത്
ആഹ് അതാ പണ്ടൊക്കെ ആണെങ്കില് കാക്കേം പൂച്ചയും ഒള്ള സ്ഥലത്ത് പോവും ഫുഡ്കൊടുക്കാൻ വേണ്ടീട്ട് ഇപ്പൊ പിന്നെ കാ കാക്കേം പൂച്ചേം എല്ലാം ഫോണി തന്നെ ഒള്ളെക്കൊണ്ട് പിന്നെ അങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നില്ലാ
ആഹ് അതാ അത് നമ്മളെ കാട്ടി കൂടുതൽ കാര്യങ്ങള് ഇപ്പോ അവർക്കൊക്കെ അറിയാന്ന് തോനുന്നു ഫോണില് ലേ
നമ്മള് നമ്മളെ കാട്ടി കൂടുതല് പിള്ളേർക്കറിയാം പക്ഷെ എഹ് ഫോണുങ്ങൊണ്ട് നല്ല നല്ല ഇതുണ്ട് ഗുഡായിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്
അതാ ഫോണിലുണ്ട് നല്ല കാര്യങ്ങള്ണ്ട് ചീത്ത കാര്യങ്ങളുണ്ട് ഇപ്പൊ ഫോൺ കൊണ്ട് തന്നെ നമ്മക്ക് എന്തെല്ലാം ഉപയോഗങ്ങളാ ഒള്ളത് ഇപ്പ എന്തെങ്കിലും അതാവശ്യ കാര്യം വന്നാ അങ്ങോട്ടോ ഇങ്ങോട്ടോ കോണ്ടാക്ട് ചെയ്യാ ഇപ്പൊ ഫോണി തന്നെ എന്തെല്ലാം കാര്യങ്ങള് നമ്മക്ക് എന്തെങ്കിലൊക്ക ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണോങ്കി തന്നെ ജോലിടെയോ അല്ലെങ്കില് എന്തെങ്കിലും സ്കോളർഷിപ്പിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കണോങ്കില് അങ്ങനെ നമക്ക് ചെയ്യാം റിസൾട്ട്നോക്കാം എന്തെല്ലാം ഉപ ഉപയോഗ ഒള്ളതാ ഈ ഫോണ് കൊണ്ടിട്ട്
നമ്മക്കാ ആഹ് അറിയാ അത് ഇപ്പം കുക്കിംഗ് പഠിക്കാനാണെങ്കിലും എന്തു കാര്യത്തിനാ നമ്മക്ക് അറിയാത്തൊരു കാര്യം ആഹ് ഏഹ് നമക് ക്കാ ആ ഫോണിലൂടെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഗൂഗിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിലത് നമ്മക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ
അതെ നമ്മള് ഈ ഫോൺ
അ പറഞ്ഞൊ നീ അല്ല നമ്മള് മറ്റേ കോവിഡ് ടൈമിൽല്ല നമ്മള് കൂടുതായിട്ട് നമുക്ക് സ്വന്തമായിട്ട ഫോൺ മറ്റേ ഓൺലൈൻ ക്ലാസിന് വേണ്ടീട്ടായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിച്ച് തൊടങ്ങിയത്
ആഹ്
അതിന് മുമ്പിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ പഠിക്കുന്ന ടൈമില് ഫോണിന്റെ ഒരു യൂസ് ഇല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പ അങ്ങനെ അല്ലല്ലോ
അതാ ഈ പഠിക്കുന്ന ആ ഒരു ടൈം തൊട്ടാണ് ഈ കുഞ്ഞുങ്ങളിലാണെങ്കിലും ഫോണിന്റെ അമിതമായിട്ട് ഉപയോഗം തുടങ്ങിയത് കാരണംന്ന് വെച്ചാൽ ക്ലാസ മൊ ഓൺലൈനിൽ അവ വർക്ക് ചെയ്യുന്ന സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനിലൂടെ അപ വ്യൂ ഫോൺന്റെ ഉപയോഗം ഇങ്ങനെ അപ്പം വീട്ടിലെഓരോരുത്തർക്കും ഓരോ ഫോൺ വേണം എന്നുള്ളൊരു ഒരു ഇതിലായിട്ട് നമ്മൾ മാറി കോവിഡ് ടൈമില്
ആഹ് ആഹ് അതില് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് അതില്ലാത പറ്റത്തില്ല അങ്ങനെയല്ലാം നമുക്ക് ഫോൺ വാങ്ങിച്ചു തന്നത് തന്നെ എല്ലാം നമുക്ക് പണ്ട് അതൊര് ആഹ് നമ്മളെ വീട്ടില് തന്നെ ഉള്ളത് മറ്റേ കീപാഡ് സെറ്റിന്റെ ഫോൺ അല്ലായിരുന്നൊ പണ്ട് ഇപ്പൊ ഇപ്പ കുറേ കഴിഞ്ഞിട്ടല്ലേ അതൊക്കെ മാറി ടച്ചൊക്കെ വന്നത്
അതാ പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിൽ ഉമ്മമാരുടെ കയ്യിലായി എന്നാലും എല്ലാരുടെ കയില്ൽ നമ്മുടെ ഗ്രാൻഡ് പാരൻറ്സിന്റെ കയ്ൽാണെങ്കിൽ അവരുടെ കയ്യിലെല്ലാം ഈ കിബ് പ്പടൈപ്പ് ഫോൺ ആ ഇരുന്നത് അയിനകത് വേറെ ഒന്നുമില്ല താകെഉുള്ളത് മറ്റല്ല പാമ്പം കട്ടേ കളിക്കുന്ന ആ ഒരു ഗെയിം മാത്രമാണ് ഉള്ളത്
ആഹ് ഇപ്പം പക്ഷേ അ അതുപോലെ പിന്നെ ഈ സോഷ്യൽ മീഡിയാസിന്റെ യൂസ് ചില കുറേ ആയിട്ടും ബാഡയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് പിള്ളേരെ ന്യൂസിലൊക്കെ കാണുന്നില്ലയോ
അതാ ഈ കുഞ്ഞുങ്ങൾ എന്താെന്ന്റിയാവോ ഈ പിള്ളാര് കൊറെ ഗെയിം ഈ കൊറെ പൈസ തട്ടിക്കുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ എത്രയ പേര അങ്ങനെയൊക്കെ സൂസൈഡ് ചെയ്യുന്നുണ്ട്
ആഹ് പിന്നെ അത് ഫോൺ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്നവെച്ചാൽ വാഞ്ചി വെക്കാനും പറ്റത്തില്ലല്ലോ അതിനും ഇപ്പോള്ളരു കൊടുത്തില്ലെങ്കിൽ വാശി കാരണം ഓരോന്ന് പോയി എന്താ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുക പിന്നെ പേരൻറ്സിനെ പേടിപ്പിക്കാനായിരിക്കും ഇവര് ആദ്യം ചെയ്യും അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് പക്ഷെ ചിലപ്പോ അതങ്ങ് നമ്മളെ കയി നിക്കത്തില്ല
അതായ അത അല്ലെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക കൊണ്ടല്ലോ ഈ ഫോൺ അമിതമായിട്ട് യൂസ് ചെയ്ത് തരുമ്പോൾ അവർക്ക് ട്രോമ ഉണ്ടാവും നമ്മൾ ആ ഫോൺ വാങ്ങി ചെയ്യുമ്പോ പിന്നെ അവർക്ക് അത് തിരിച്ച കിട്ടുന്നവര് അവരെ എന്തെല്ലാം ബഹളങ്ങളാ കാണിക്കുന്നത് അതുമല്ല അതൊരു ഹാബിറ്റ ആയിട്ട് മാറുവാണ് അവര് കൈഞ് നമ്മളെ ഇങ്ങനെ തെ ചിലപ്പോൊ നമ്മങ്ങെ തച്ച നീക്ക് നീ ല്ലേ എന്ന ചില പിള്ളേരെ ഈ സമയം ആ കൈ അങ്ങനെ ഇരിക്കും കാരണം അത് അവരുടെ അത്രയും അമിതമായിട്ടുള്ള യൂസേജ ആണ് ഫോണിനോടുള്ളത്
ഉം അവർക്ക് പിന്നീ നമ്മൾ കുഞ്ഞില് കൊടുത്ത ശീലശിച്ചൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല അതിന അഡിക്റ്റ് ആയി പോവല്ലോ പിള്ളേര്
അതെ കുഞ്ഞിലെ നമ്മള് പാരൻറ്സ് തന്നെ വളർത്തിന്ന് ശീലമാണ് കുഞ്ഞുങ്ങളെ ഫോൺ ഇല്ലാതെ ജ്യൻ ഉള്ളത് ഈ നാലും അഞ്ചും വയസ് പിള്ളേർക്ക് പോണം കൊടുത്തങ്ങി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ലോകയിട്ട് ഒരു ബന്ധമേ കാണത്തില്ല
ഇല്ല ആരെ അറിയ പോലും ഇല്ല പിള്ളേർക്കൊന്നും
അത അതുംല്ല അവരുടെ
ഉം
അവരുടെ കുട്ടിക്കാലത്തിന് ക്വാളിറ്റി ആയിട്ടുള്ള സമയം നഷ്ടപ്പെടുന്ന എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമയങ്ങൾ അതായിരിക്കും പക്ഷെ ആ ഒരു സമയത്ത് പോലും നമുക്ക് വേണ്ടുന്ന വിധത്ത് അത് ഉപയോഗിക്കാൻ പറ്റില്ല അവരുമായിട്ട് കൂടുതല അറ്റാച്ച്മെന്റ് വരുത്താനോ ഒന്നിനും പറ്റത്തില്ല
ആഹ് അത് അവർക്ക് നല്ലോണം ഓർത്തിരിക്കാനായിട്ടൊരു മെമ്മറി ഇല്ല അവർക്കെന്തൊ ഫോണി ന്റെ ആ ഒരു യൂസസ് അങ്ങനെയുള്ള ഇതിലോട്ടങ്ങ് പോവല്ലേ
അതാ അവർക്ക് ഫോണ് കാർട്ടൂൺ അങ്ങനെ
അങ്ങനാ പിന്നെയന്ന് ചെച്ചാ ഇപ്പ നമ്മള് ന്യൂസ് തുറഞ്ഞാൽ തന്നെ ഈ സോഷ്യൽ മീഡിയസോൺ ഉണ്ടാവുന്നൂല ഇപ്പൊ ഗെയിംസ് ആണെങ്കിൽ പോലും ഈ എന്തോ പൈസ ഉണ്ടാക്കാൻ വേ എടക്ക് വെച്ച് നമ്മൾ കോവിടൈമിൽ ആന്തോന്നുന്നു അങ്ങന കുറേ ഗെയിം പിള്ളേര് പുറത്തോട്ടൊന്നും പൊ അന്ന് പുറത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലോ ആ ടൈമിലല്ലേ കൊറെ ഗെയിംസ് ഒക്കെ വന്ന് കുറേ പിള്ളേർ അതിന്റെ പിറകെ പോയി പെട്ടത്
ആ ഒരു സമയത്താണ് ഗെയിമുകളുടെ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് വന്നത് ഭയങ്കര ട്രെൻഡ് ആയിട്ടൊക്കെ വ
ഉം അതിൽ ഉറക്കം കിട്ടുന്നില്ലല്ലോടി ഉറക്കം എന്ന് വെച്ചാ പന്ത്രണ്ട് ഒരു ഒരു മണി രണ്ട് മണി വരെ ക്കെലെല്ലാരും ഫോൺ യൂസിങ് അല്ലേ
ആഹ് അതാ അതുവല്ല
ക്കാവുമ്പോ ഓൾറെഡി എല്ലാ വീട്ടിലും ഒറങ്ങും ആഹ്
പിന്നൊന്നും ല്ലാ കുങ്ങൾ കൊച്ചുങ്ങൾക്കൊക്കെ ഈ കണ്ണിനൊക്കെ പ്രശ്നങ്ങളാ പ്പ കണ്ണാടി വ യ്ക്കാത്ത കുഞ്ഞുങ്ങള് ചുരുക്കാണ് കാരണം അമിതം ഫോൺ എന്ന് വെച്ചാലെ ഇപ്പോ ഒരു സ്ടെയിൻ കണ്ണിന് സ്ട്രെയിൻ ചെയ്തിട്ടല്ലേ ഈ ഫോൺ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ കണ്ട് കണ്ട് കണ്ട് അവരുടെ കണ്ണിനൊക്കെയാണ് ആ പ്രശ്നം വരുന്നത്
ആഹ് അതാണ് കണ്ണാടി എല്ലാർക്കും കണ്ണാടി നമ്മള് പുറത്തോക്കെ എല്ലാ പുള്ള ഇപ്പ നമ്മൾ ഒഴിച്ചോ അപ്പൊ ഞാനൊക്കെയാണെങ്കിൽ ചോയിക്കും തലവേദന കൊണ്ടാണന്ന് അപ്പൊ പറയും അല്ല കാഴ്ച കൊറവാ അങ്ങനെത്തെ തലവേദനയൊക്കെ ആയിട്ടൊക്കെ
ആഹ് ആഹ് അതാണ്
ഇങ്ങനെ ഇത് വരുവല്ലോ
അതെ എല്ലാ പിള്ളേർക്കും ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുഞ്ഞിനലെ മുതലേ തലവേദന തലവേദ ത കാര്യം എന്തുവാ ഫോണിന്റെ അമിതമായിട്ടുള്ള യൂസേജ് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസ പിന്നെ രാവിലെ തൊട്ട് ഉറങ്ങുന്നവരെ ഈ കുഞ്ഞുങ്ങളുടെ കയ്ൽ ഈ സാധനം കാണാം
ആഹ് ഫോൺ കാണും അവർക്ക് അത് മതി അവർക്കതില്ലാതെ എനിക്ക് തോനുന്നു ഇനി മുന്നോട്ട് ക്കതില്ലാതൊരു ലൈഫ് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരിക്കും ല്ലീ പക്ഷെ നമ്മക്ക് പണ്ട് ഫോണില്ലാതെ നമ്മുക്ക് നമ്മളുടെ കുട്ടിക്കാലം ന്ന് വെച്ചാ ഫുൾ അ നമുക്ക് ക്ലാസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അടുത്തുള്ള വീട്ടില പിള്ളേരും ആയിട്ടൊക്കെ നമ്മള് കളിക്കത്തില്ലാരുന്നോ
അതാ നമ്മുടെയൊക്കെ മെയിൻ ഹോബി എന്തായിരുന്നു പണ്ടൊക്കെ നമ്മള് അവധി ദിവസങ്ങളിൽ എ ദോ കഞ്ഞിം കറിയ കളിക്കും ഒരു സാരിയൊ കൊടുത്ത് ഒരു വീടൊക്കെ കിട്ടി നമ്മളെ ക്ക അങ്ങനൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പഴത്തെ കൊച്ചിങ്ങളൊക്കെന്ന് വെച്ചാല് ഓര് ഇത്ര സമയം കിട്ടിയാൽ അവര് ഫോൺ എടുക്ക ഒന്നെങ്കിൽ ഗെയിം കളിക്കാ അല്ലെ
നമ്മുക്ക് ഓർത്തിരിക്കാൻ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളില്ലയോ പക്ഷെ ഇപ്പഴ അങ്ങനെ അല്ലല്ലോ നമ്മൾ പുറത്തോട്ട ഇറങ്ങിയ എ എല്ലാ പിള്ളോരനും കാണും ഒരു കല്യാണ വീട്ടിൽ ചെല്ലിട്ട് പിള്ളേർ ഫോൺ കൊണ്ടായിരിക്കും ഇരിക്കുന്നത് അവിടെ
ആഹ് അത് ശരിയാ നമ്മുക്ക് വണെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട് ഇപ്പ ഇപ്പ തന്നെ നമ്മുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കും പക്ഷെ ഇപ്പഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒന്നുല്ല ഓർത്ത് വെക്കാനായിട്ട് അവരെന്തോ ഫുൾ ടൈം മൊബൈല് മൊബൈല്
മൊബൈലാണ് അഡിക്ഷൻ ആയി മാറീക്ക നമുക്ക് പിന്നെ ടി വി ഉണ്ടെങ്കിൽ പോലും ആ ടി വി പോലും നമുക്ക് ഒരു ലിമിറ്റഡ് കാണിക്കത്തുള്ളായിരുന്നു വീട്ടില് പണ്ട്
ആഹ് അതാ ആ ആ ഞാനൊക്കെ പണ്ടൊക്കെ സ്കൂൾ സ്കൂള് വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒക്കെ ടി വി കാർട്ടൂൺ ആയിരുന്നു ഏഹ് ടി വിയിൽ വന്ന്
ഉം ഉം
നിന്ന്ട്ട് പിന്നെ ഇന്ന് പോയിരുന്നു പഠിക്കാ അങ്ങനെ പക്ഷെ ഇപ്പഴത്തെ സ്കൂ പിള്ളേർ വന്ന് ചെന്ന ഉടനെ ഫോൺ അവർക്ക് യൂണിഫോം പോലും മാറണ്ട
ഉം അത് അത് ഞാനായിരിക്കും അ വെച്ചാ അന്ന് ടി വി ണ്ട് ടി വി ആണെങ്കിൽപ്പോലും നമ്മളങ്ങനെ കൂടുതൽ കാണിക്കത്തില്ല അവര് പറയുവല്ലോ അങ്ങനെ ഇട്ട്ത്തെടുത്തതും ഇല്ല പക്ഷെ ഇപ്പൊ അത് ടി വി ആണെങ്കി പിന്നിം പ്രശ്നം വരുത്തില്ലല്ലോ ന്തച്ചാ നമ്മളങ്ങനെ അടുത്തിരുന്നല്ലല്ലോ ടിവിയും കാണുന്നത് അത്ര ഫ്രെയിൻ കൊടുത്തല്ല ടീ വി പക്ഷെ ആഹ്
അടുത്തിര്ന്ന് കണ്ടില്ലെങ്കിലും പോലും ഇച്ചിരി ദൂര അതാണ് ഇരിക്ക ദൂരത്തോട്ട് പോക കണ്ണിന് പ്രശ്നാന്ന് പറയും അത്രയും വലിയ സ്ക്രീനിലും അവർ എ നമ്മളെ അപ്പൊ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുവായിരുന്നു
ഉം പക്ഷെ ഇപ്പ അങ്ങനെ കല്ലിന്ന എന്താ അടു ത്ത് വെച്ചപ്പോൾ ഭയങ്കരമായിട്ടല്ലേ അത് പിള്ളേരെ ബാധിക്കുന്നത് പിള്ളേരെയ അല്ല നമ്മളെ അത് നല്ലോണ്ണം ബാതി തിക്കുന്നുണ്ട്
അത് ശരിയ നമ്മളും ഒരു സ നമ്മള് എന്തെങ്കിലും ഇച്ചിരി ഒരു സമയത്തില് ആ ഇച്ചിരി നേരം ഫോൺ നോക്കാന്ന് പർഞ്ഞ് ഇരുന്നു കഴിഞ്ഞ നമ്മൾ എത്ര മണിക്കൂറോളം ആണോ ഫോണിലിരിക്കുന്നത്
ആഹ് സമയം പോന്നെ അറിയത്തില്ല ഫോൺ ഉപയോഗിച്ചോണ്ടിരിന്ന. പിന്നെ പുള്ളിക്കാരെ കുറ്റം പറഞ്ഞിട്ടു കാര്യംണ്ടോ.
ങ്ങളെ കണ്ടിട്ടല്ലേ എല്ലാരും പഠിക്കുന്നത്
ആഹാ ആഹാ.. അതാണ് ആഹ് എല്ലാം മാറിയടി എല്ലാം മാറി.
പ്പാ. എല്ലാ ഇനിയിപ്പം ഫോണിന്റെ യൂസേജോക്കെ ഇങ്ങനെ. ആഹ് അത് കൊറയത്തില്ലഡി ഇനിയിപ്പയെല്ലാ എ ഐ ടെ ഒരുതാണല്ലോ.
ആഹ് എല്ലാം കൂടിക്കൊണ്ടിരിക്കത്തേയുള്ളൂ എന്തായാലും ഇനി. കാരണം ഇപ്പഴത്തെ പിള്ളേർക്ക് എല്ലാം അവർക്ക് നമ്മളെകാട്ടി കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാല്ലോ.
ആഹ് അതാണ് പ്പ നമ്മക്കറിയാത്ത പല കാര്യങ്ങളുപോലും അവർക്ക്. പർയാ.
അങ്ങനെ പിന്നെ നല്ലകാര്യങ്ങളു ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ. അതൊരു അഡിക്ഷനായി മാറിയലാണ് പ്രശ്നം.
അതാ നമ്മള് വേണ്ട വിധത്തിലത് യൂസേജ് ചെയ്യണം. ആടി പിന്നെ ശരിയെടി ഞാൻ വിളിക്കാവേ ഉം. ശരി അഹ് ശരി ആ
ഒക്കെ